ഹലോ
ആ എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം
ഉം ജോലിയൊക്കെ കഴിഞ്ഞോ
ആ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണൊക്കെ റെഡി ആക്കി വെച്ച്ണ് കഴിച്ചിട്ടില്ല
ഉം കഴിക്കാന ആര ഒറ്റക്കന്നെ ഒള്ളൂ വേറെ ആരെങ്കിലും ഉണ്ടോ
അല്ല ഹസ്ബൻഡ്‌ ഇണ്ട്
ആഹ് എന്ത മക്കളൊക്കെ പോയിട്ടുണ്ടാവുംല്ലേ
ഓലൊക്കെ പൊ
ഹസ്ബൻഡ് എത്തിയോ
ഇല്ല പള്ളി പോയി എത്തിട്ടില്ല
ഉം പിന്നെ ഒക്കെ റെഡി ആയില്ലേ എന്താ സ്പെഷ്യൽ ഇന്ന്ണ്ടോ എന്താ സ്പെഷ്യൽ ഇണ്ടോ
ഇന്ന് തേങ്ങാചോറും ചിക്കന്റെ കടായിം ഒക്കെണ്ട് ബിരിയാണി വിരിച്ചപ്പൊ എന്തെങ്കിലും ഒരു സ്പെഷ്യല് വാണേണും
ഉം ആ ഉം ഉം ഞങ്ങള് സാദാ ചോറന്നെ ഉണ്ടാക്കി പിന്നെ ആ ബീഫ് വര്ട്ടിയത്ണ്ട് ആ ബീഫ്‌ വര്ട്ടിയത്ണ്ട് ഇവിടെ പിന്നെ ഹസ്ബൻഡ്‌ ഇവിടെ അങ്ങനെ നിർ ബിരിയാണി വലിയൊരു ഇതില്ല എവിടുന്നെങ്കിലും കിട്ടുമ്പ കഴിക്കും ഇവിട്ന്ന് ഒരു നാടന് ഒരു പൂതിയാണ്
ആ അ ഇന്നാ ശരി
ഉം പിന്നെന്തൊക്കെയാ തിരക്കന്നെഅയിനിന്ന്
ഇല്ല ഇന്ന് തന്നാ ഇന്ന് കൊറ ച്ച് പണികളൊക്കെയെന്
ആഹ് ആഹ് ഉം
കൊറെ അലക്കാനുണ്ടെനു
ഏ കടിച്ചോ
അല്ല അലക്കാനേ അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇന്ന് മഴ കൊറവാണ്
ആ ഇവിടൊന്നും മായല്ല മൂടിക്കെട്ടി ഇങ്ങനെ നിക്കല്ലേ രാവിലെ തന്നെ
ഒരു പാറ്റല് ഇണ്ട്
ആ ആ ഉം ഉം അ ശരി ഇവിടെങ്ങനെ ചെറുതായിട്ട് ഒരു ഒരു പാറ്റ് അതന്നെ അതന്നെ ഒള്ളൂ മൂടിക്കെട്ടി ഇങ്ങനെ നിക്കാണ് പെയ്യ്ണില്ല ഇന്നലെ പിന്നെ വെയിന്നേരായാരെ നല്ല മഴയ്ത് ആ കാറ്റ് ഇവിടെ വല്ലാതട് തോന്നി ട്ടില്ലബട്ക്ക് ചെറുതായിട്ടൊക്കെ ങ്ങനണ്ട് ആ ആരോന്ന് പറഞ്ഞ് ഇതേ മാരി കാറ്റൊക്കെ അടിച്ച് കരണ്ട്ഒക്കെ മരൊക്കെ വീണ് ന്നൊക്കെ പറഞ്ഞ്
ആ ഇബടെനെ അപകടൊന്നും ഇ ണ്ടായിട്ടില്ല പക്ഷെ നല്ല കാറ്റ്ണ്ടായിനി
ഉം ഉം ഉം അത് ശരി പിന്നെ പിന്നെന്തൊക്കെ
ഇന്ന് സ്കൂളിൽ പോയിണ്ടാവ് ല്ലേ മക്കള്
ആ ഇല്ല ഇന്ന് സ്കൂള് ഇല്ല സാധാരണ വെള്ളിയാഴ്ച സ്കൂൾ ഇണ്ടാവല്ണ്ട് ആ ന്നില്ല ഇന്ന് ഇപ്പൊ നാളെ ഇണ്ട്ന്ന്റഞ്ഞ് ഉം അവള് ഒറക്കം തന്നെനിപ്പന്നാര ഒണർന്ന് ഇപ്പ കുളിക്ക്ണ്ട് ഹ് ഹ് ഉം മ് പിന്നെ അവള് രാവിലെ എണീറ്റിരുന്നുട്ടോ രാവിലെ എണീറ്റ് നീച്ച് നിസ്ക്കാരൊക്കെ കഴിഞ്ഞു പിന്നെ കെടന്ന്
ആ അങ്ങനെ പറഞ്ഞ് ആ ആ അയ് ശരി മ് മോനു പോയിണ്ടാകുല്ലേ
ആ ഓന് പോയിട്ടിണ്ട് ഓൻ പോയിട്ടിണ്ട് ഓന് ന്നെ രാവിലെ പോയാല് പിന്നെക്കെ ഭക്ഷണൊക്കെ കഴിച്ച് കുളി എല്ലന്നട് കഴിയും
ആ ഹ ഹാ മറ്റോ ഒന്നും കയൂലല്ലോ അങ്ങനെ നി
അഒന്നും കയ്യൂലങ്ങനെ നടക്കെയൊ ള്ളു
അ
പിന്നെ അവ്ട ആവുമ്പ അതൊരു രസാണല്ലോ
അങ്കൽവാടി ആവുമ്പോ ഓല്ക്ക് ഭക്ഷണം ഓല്ക്ക് ഹെൽത്തി യായിട്ട്
ആ അതന്നെ ആ അതെ ഇവിടെ ആവുമ്പോ ങ്ങനെ നടക്കേ ഇണ്ടാവുള്ളു
ആ അതന്നെ ഓല്ക്ക് നല്ല ഫുഡ് കിട്ട് ല്ലോ അങ്കൽവാടി ലൊക്കെ നല്ലെ
ഉം ഉം ഉം ഉ ഉം അതെ അവന് ഇഷ്ട അവന് മധുരപലഹാരങ്ങളോടൊക്കെ നല്ല ഇഷ്ട അപ്പൊ അവിടെ ഈ ശർക്കരട്ട
ആ ഓല്ക്ക് ഓലെക്കളിയും പിന്നെ ഒറുങ്ങും ചെയ്യല്ലല്ലേ
ആ ഒറങ്ങും ചില ദിവസം ഒറങ്ങും ചെല ദിവസം ഉറങ്ങൂലന്നറ്ഞ്ഞ് ടീച്ചറ് അവരെ ഒറക്കാൻ ശ്രമിക്കും ചെല ദിവസം ഓലെ കിട്ടൂല ഓല വർത്താനം പറയലും കളിക്കലും ആയിട്ട്
ഉ വീട്ടിന്നാവുമ്പോ അങ്ങനെ നടക്കുല്ലോ
ഉം അതെ
ഒന്നും കഴിക്കൂല്ലപിന്നെ മ്മളെ പണി മുന്നോട്ടോവൂല
ഒന്നും പോവുല അങ്ങനെ നഴ്സറി പോവാതായ ദിവസങ്ങളൊക്കെ വൈകുന്നേരൊക്കെ കുളി
ആ അതന്നെ ഹ് ഹ്
എങ്ങനെ ആയാലും അട് കിട്ടൂല അങ്ങനെ ഏതെങ്കിലും ഇതായി പിന്നെ
ങ്ങളെ കുളിക്ക കുളിയൊക്കെ കഴിഞ്ഞിലെ ഇന്ന്
കുളിക്കാനൂടി ഇണ്ട് ഞാന് ഇങ്ങനെ ഓരോ കോ എടക്ക്‌ ഓരോ ഫോണൊക്ക ആയിട്ട് അങ്ങനെ ഒഴിവ് ഇപ്പ ഇപ്പ് പോ പള്ളിയിൽ പോയ സമയത്തിന് ഇങ്ങനെ ഓരോതായിട്ട് ഇങ്ങനെ നടക്കെനി അയിശെ അങ്ങനെ എങ്ങനെ കഴിഞ്ഞു പോയി അതിന്റെ എടല് എന്നെ വിളിക്കാണ്ട് കിടക്കും ബാക്കി ഫുള്ള് കഴിഞ്ഞൂ ഇരുമ്പലും ചിക്കലും ഒക്കെ കഴിഞ്ഞു ഒളിമ ആ മുകളില് ഷീ ഓപ്പൺ ടെറസില് ഷീറ്റ് ഇട്ടെടുട്ട അവിടെ കൊണ്ടോയിട്ട പിന്നെ അപ്പൊ അവിടുന്ന് കൊറേ ഉണങ്ങിയത്ണ്ടായിരുന്നു അതൊ കൊണ്ടെന്ന് മടക്കി വച്ചി ഒക്കെ കഴിഞ്ഞു ഇനി കുളികൂടി കേറാനൂടി ഉള്ളു
ശരിയെന്നാ
പിന്നെ
വേറെന്താ
വേറെന്തൊക്കെയാ പിന്നെ
പിന്നെ
ഉം
അംഗനവാടിന്ന് വൈകുന്നേരല്ലേ വര്ക നല്
ആഹ് മൂന്നര ആകും ആ മൂന്നര ക്കവും കൊണ്ടരാൻ പോണം ഉ
ഉ പച്ചക്കറി ഇന്ന് കൊണ്ട് പോകും ഇന്ന് വൈകുന്നേരം ഏർ വാന്ന് ഇപ്പോ എന്തെങ്കിലുക്കെ ഇണ്ടാ ഉണ്ടാക്കലൊന്നുല്ല ചില ദിവസൊക്കെ ഉണ്ടാക്കും
ഉം രാവിലെ കടിയൊക്കെണ്ടാവോ അവർക്ക് വൈകുന്നേരം കഴിക്കാന്
അല്ല ഉണ്ടാവും പക്ഷെ ഒർക്ക് ഇഷ്ടല്ലേ ചില ദിവസം തിന്നു അങ്ങനെയൊക്കെ നമ്മള് ചൂടാക്കി കൊടുക്കും എന്നാ തിന്നും അത് അങ്ങനെ തിന്നാൻ മടിയാണ് ഓക്ക് എന്തേലും ബേക്കറിയാണ് ഇഷ്ടം
ഉം ഇപ്പ മഴക്കെ പെയ്യുമ്പോക്ക എന്തെങ്കിലൊക്കെ മറിയൻ അങ്ങനത്തെ ബേക്കറി അതൊക്കെ രസം മ് ആ ഇപ് ആ ഇപ്പൊ അതൊക്കെ രസമാണ് ഈ ടൈമില്
ആ അതന്നെ ഉ ചായയും പിന്നെ ഇതുവരെ വേനക്കൊക്കെ ജ്യൂസ്സായിന് ഇപ്പൊക്കെ
ഉം ഉം പിന്നെ മഴല്ലേ ഉം അതെ
നിങ്ങൾ എന്താ ഇണ്ടാക്കുവേ അവിടക്കെ
ഞാനേ എന്ന ഇടക്കൊക്കെ ഉണ്ടാക്കും പൂതി പറയുമ്പോക്കെ ചിലപ്പോ ഞാൻ അംഗനവാടി വരുമ്പോ ഒന്നൊക്കോ പീടിന്ന് ചിലപ്പോ ഓരോന്ന് വാങ്ങും മൂന്നാംക്ക് ഓരോന്ന് വാങ്ങും അങ്ങനെയൊക്കെ അങ്ങനെക്കെ ഇടക്കൊക്കെ വാങ്ങണ്ട് പിന്നെ അപ്പ കേറി എന്തെങ്കിലും അങ്ങനെക്ക് വേണം
ആ അതന്നെ ഓലെ സ് സ്കൂൾ നിന്നും വല്ലാ തിന്നൂലല്ലോ അപ്പൊ വരുമ്പോ അല്ല സ്കുളിൽ സ്പെഷ്യൽന്നല്ല ഇന്ന് എന്താ ഇണ്ടാക്കിയെന്ന ചോദിക്ക
ഉം അതെ എന്താണ് സ്പെഷ്യല് എന്നാ ചോദിക്ക
ഞാന് അങ്ങനെന്നെ ഒന്നുംല്ലെങ്കി ഞ അവിലെങ്കിലും കൊടുക്കും ശർക്കാരെം തേങ്ങേം
ആഹ് ചൂട് പിന്നെന്തങ്കിലൊക്കെ ചെലപ്പോ ചെലപ്പോ ഇതൊക്കെ ഇണ്ടാക്കും പിന്നെ അമൃതപ്പൊടിയോണ്ട് കേക്കൊക്കെ ഇണ്ടാക്കും ട്ടുല്ലെങ്കില് ഉം ആ അത് ഹെൽത്തിയാണ് അതെ ആ ഇടക്കൊക്കെ ഇണ്ടാക്കും ചെലപ്പോ ഓളന്നെ ഇണ്ടാക്കും
ആഹ്
ഏ ഓളന്നെ ഇങ്ങനെ യൂട്യൂബു അ ഇണ്ടാക്കാൻ പഠിച്ചിന് കുറെ മുന്നേന്നെ അപ്പൊ പിന്നെ അത് എടക്കെടക്കിണ്ടാക്കും ഇടക്കൊക്കെ ഇണ്ടാ മൂപ്പര മൂടാ ഏ
ബീറ്ററോളോക്കെ ഇവിടുത്തണ്ടാക്കും
അയിന് അ മിക്സീട്ടെടിച്ചേന
മുട്ട ആഹ് അയ്ശരി മിക്സിട്ടാണ്ടെ ഏ മിക്സിക്കെ ഓറ്റക്കോണാക്കോ
എയ്ന്ന് അയ് ഒക്കെ ഓൾ യൂട്യൂബ് നോക്കിയാണ്ട് എന്നോന്ന് പഠിച്ചെതാ പിന്നെ അയ് പിന്നെ ഇപ്പ ഓളെന്നെ ഇണ്ടാക്കും ഒറ്റക്കെന്നെ ഉം പിന്നെ ഇപ്പ ഇബെടെ അട്ത്ത് അംഗൽവാടിയിൽ പ്രവേശനോത്സവം ഇണ്ടായിനി അന്ന് അന്ന് ഇങ്ങെട്ട് നിന് ടീച്ചെറ് പിന്നെ പ്രവേശനോത്സവത്തിന് ഈ അമൃതം പൊടിയോണ്ട് എന്തെങ്കിലും ഇണ്ടാക്കി കൊണ്ടെരാൻ കയ്യോയ്ച്ച് ഇന്നെട്ട് ഞാനാകെ ഈ കേക്ക് ഇണ്ടാക്കി കൊണ്ടോയിനി അമൃത പൊട്യോണ്ട് ഏഹ് ഇത് നല്ല ഇഷ്ടായി ആഹ് ച്ചാ ഇഷ്ടായിന് ടീച്ചറ് ഇങ്ങനെ പറീണ്ട് ബാക്കി ഇള്ളോരൊടൊക്കെ ഇങ്ങനെ ആയി പൊടിയോണ്ട് ഇങ്ങനനൊക്കെ ഇണ്ടാക്കാന്നൊക്കെ വേറെള്ളോലോടൊക്കെ പർഞ്ഞൊട്ക്ക്ണ്ട്. കൊണ്ടോ കൊണ്ടോണോലൊക്കെ അയി അയങ്ങനെയ് അയ് കണ്ടെത്തിയ അയ് ഒന്ന് ഇണ്ടാക്കണ്ടനൊ മീനോ അത് നോക്കിയാണ്ട് യുട്യൂബ് നോക്കിയാണ്ട് ഉം ഉം.
അയ് ശരി.
പിന്നെ പിന്നെത്താ പനീം തലവേദനൊക്കെ ഏനി മിനിഞ്ഞാന്നും ഇന്നലൊക്കെ
ആഹ് ആക്കെ സുഖായപ്പൊ? അത് സുഗണ്ട്. കൊറവ്ണ്ട് ലേ. മരുന്ന് കുടിക്കൂലേ?
ആ മര്ന്ന് കുടിക്ക്ണ്ട്. നല്ല സുഖണ്ട് ഇപ്പോ ഉം വെരാൻ പർഞ്ഞിട്ടൊന്നുംല്ല.
ഏഹ്.
ഫുള്ള് കൊയിക്കണ്ടിയരൂലെ
ആ മരുന്നും പനി ആ ഇന്നലട് പോയിട്ടല്ലേള്ളൂ. ഇന്നും കൂടിക്കെ കുട്ച്ച് ആഹ് മാറ രണ്ടീസ്ത്തിന്ള്ള ആഹ് അതന്നെ അമ്മക്ക് അങ്ങനെ ഇണ്ടാവേല്ലല്ലോ. ഉം ഇണ്ടായ പിന്നെ അമ്മളെ അക്കോട് നിക്കുവല്ലോ പേരേല് പെരേത്തെ കാര്യാണ് ഇപ്പോ അപ്പൊ കൂൺ
ഉം
ബുദ്ധിമുട്ടാവൊല്ലോ മക്കളും ബുദ്ധിമുട്ടി നോക്ക്. ഉം ഉം. വേറെന്താ ഹസ്ബൻ്റ് പോയി
പള്ളി പോയി വന്നിട്ടില്ല. അയ്ങ്ങനെ ആടെക്കെങ്ങനെ ചെലൊക്കെ വീ ഡ്യാേലൊക്കെ ഇരിന്ന് ഈ വംഗി വിവരം പറയണം അല്ലാഞ്ഞാ ഇത് സെരിയാവില്ല അന്റെടേലൊക്കെൻ്റെ വന്നാല് ചല് ഹിഹി പറയേണ്ട്യേരും ഇന്നേനെ ന്ന് ഉം ആഹ് പറയാൻ നട്ക്കൂല ഇവ്ടെ വന്നതോണ്ട് ആഹ് പ്രതീക്ഷിക്കാത്ത നേര- വന്നാലേ ഇന്നലെന്നെ ബെല് ഒന്ന് രണ്ടട്ടം ഇങ്ങനെ കേട്ട്ണ്ട് ട്ട ഹ് ചോയ്ച്ചിട്ടില്ല ഞ- പറ്യയണം അല്ലാതെ നടക്കൂല്ല ഞാൻ മോള്ക്ക് പോയതേനി ഞ് അയ്ന്റെ എടേട് ചെലപ്പോണ്ടാവും വിടാതെട് ചോയ്ച്ചെല്
അല്ലാ അപ്പൊ എന്തോ സംശയൊക്കെ തോന്നും നമ്മൾങ്ങനെ വിളിക്കുമ്പള് ആഹ് അത് നെൽത്ത് കൊഴപ്പല്ലല്ലോ
ഉം പിന്നെ എന്താ ന്നാ ഓക്കേ ന്നാല് പിന്നെ വിളിക്ക
ആഹ് ശെരി